ഹലോ
ആ എന്തൊക്കെണ്ട് വർത്താനൊക്കെ സുഖല്ലേ
ആ, സുഖാണ് എന്താണ് നിങ്ങള അവിടത്തൊക്കെ വിശേഷങ്ങള്.
നല്ല വിശേഷം, മഴയൊക്കെ ഉണ്ടോ അവിടെ
രാവിലെ നല്ല മഴ പെയ്ത്
ഉം, ഇവിടെേ എന്ത രാവിലെ നല്ല മഴയാ
പിന്നെ മഴയില്ല, പിന്നെ മഴ ഇങ്ങനെ മൂടി ഇങ്ങനെ നിക്കുക, കാർമേഘം ഇങ്ങനെ മൂടി നിക്കുകന്നല്ലാതെ മഴ പെയ്യണൊന്നില്ല, നല്ല വെയിൽ ഒറച്ചു നല്ല ചൂടുള്ള വെയില്
ആ ഇവിടെ, പിന്നെ പതിനൊന്ന് മണിന്റെ ശേഷം നല്ല വെയില് തന്നെയ, എന്നാലും ഡ്രസ്സ്കള് ഉണങ്ങാത്ത വെയിലും ഇല്ല നമ്മക്കും നല്ല വെയിലും ഉണ്ട്.
അത് ഡ്രസ്സുകൾ ഉണങ്ങിട്ട് ഉണങ്ങിട്ടുവില്ല, നല്ലോണം ഉണങ്ങിട്ട്
ആ, അല്ല, ആ, അതന്നെയ തന്നെ ഇവിടേക്ക
ഞാന് രാവിലെ തന്നെ അലക്കിടും ഞാന്
ഉം
ഇപ്പ മഴൊക്കെ ആയുകൊണ്ട് രാവിലെ തന്നെ ആല ക്കിട്ടിട്ട് വാഷിംഗ മെഷീൻ ഉണക്കിയിട്ട് ഞാൻ അയലിൽ ഇടും
ആ നമക്ക്ന്നെ ആ ആ നമക്ക്ന്നെ മെഷീന്നില്ല ക്കെ നമ്മളന്നെ വി ചെയ്യുന്നു
ആ
വാഷിംഗ മെഷീന് ആ മഴക്കാ തണയും മക്കള സ്കൂൾട ികളൊക്കെ ചെറിയ മസ്തുംൊക്കെ അപ്പാണ് എക്ക്
യൂണിഫോമങ്ങ സംഭവങ്ങളൊക്കെ പിന്നെ എന്താ അറിയോ ഫാനിന്റെ ചോട്ടിലടെ രാവിലെ വരെ ഫേനി പറഞ്ഞല്ലേ
ആഹ് അങ്ങനെ തന്നെയഞാ ചെയ്യത് എന്നിട്ട് പേനന്റെറെൊട്ടി കൊണ്ടുവന്നന്നത്
അതെന്താ പിന്നെ അറ ജലദോഷം പിടിച്ച പനിയൊക്കെ വിൽക്കും അങ്ങനൊക്കെ ആുമ്പോ ആ വെള്ളം ഞമ്മളെ തലയിലോട്ടല്ല ആവുന്ന അതിന്റെ ആവികളൊക്കെ അങ്ങനെ തലവേദന പനിയൊക്കെ പെട്ടെന്ന ഉണ്ടാവാാന് ഉള്ള സാധ്യത ഉണ്ട് അങ്ങനെ ആവുമ്പോ
ഉം അങ്ങ അതാാണ്േ
അതിന് വൈകുന്നേരം വരെ നമ്മള് പുൊത്തിടുന്നാലും ഓണം നല്ല മഴയൊക്കെപ്പോ അത്ര മഴയൊന്നുമല്ലല്ലോ
ആ നല്ല മഴന്ന പിന്നെ വെൽ കണ്ടന്നെ വേണ്ടയി പറത്തിട്ട് കട്ടോ
ഇതല്ലേ നല്ല ഈ മാസം നല്ല മഴന്റെ മാസല്ലേ ശ മഴ പെയ്യുന്ന ഇില്ലല്ലോല്ലേ
ആ ജൂൺ ജൂലായിതൊക്കെ ഉം ജൂൺ ജൂലൈയിലൊക്കെ നല്ല മയൻ്റെ ഇതന്യാണ്
രാവിലെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചിന്ന് ഫുള്ള് മഴ ആയിരിക്കുംന്ന്
ഞമ്മള ഇവിട്ത്തെ തോടൊക്കെ നല്ലം നറഞ്ഞ് കവിഞ്ഞ് ഒഴുകീണ് രാവിൽത്തെ മഴോണ്ടൊക്കെ പാടെ ത്തിന്റെ മേലക്കെ വെള്ളം വന്നിനി പിന്നെതാണ്ട എയിലെ പോയി ആ അത്രകൊക്കെ വെള്ളം വന്നീന്നേ പിന്നെ അതെയ്ലേ പോയീന്നെന്നെ കണ്ടീല്ല ആ വെള്ളൊക്കെ
അതിന് മുന്നേന്നെ നല്ലൊരു മഴയുണ്ട് മൂന്ന് ദിവസ് സായിട്ട് നല്ല മഴ പെയ്തിലെ രണ്ടു ദിവസം
ആഹ് ആഹ് അല്ലല്ല ആ അതെ ഇന്നലിം മിഞ്ഞാന്നൊക്കെ നല്ല വെയിലേര്ന്ന് രാവിലെ തൊട്ടേ വെയിലേര്ന്നു ബസ്കളൊക്കെ എല്ലാം നല്ല പോലെ ആ ചൂടൂണ്ടായിരുന്ന് ഇന്ന് ഇന്നലെ രാത്രി തൊട്ട് രാവിലെ ഏഴുമണി വരെ ന ല്ല മഴയ്ത്
രാത്രി തൊട്ടുണ്ടോ ഞാന് രാവിലെ എണീറ്റപ്പളാ ഞാൻ കാണുന്നെ
രാത്രി തൊട്ടണണ്ട് നല്ല മഴെം രാവിലെങ്കി ഇടീം മിന്നും ഒക്കെ ഇണ്ടായിരുന്നു ഇവടെ
കറണ്ട് പോകാ ഭാഗ്യം ഞാന് പൈപ്പ് തൊറന്നപ്പളെ ഒരുതുള്ളി വള്ളൂല്ലേനി വേഗം മോട്ടർ ഇട്ട് കരണ്ട് പോയിക്കാണെ ഞാനാകെ പെട്ടീനി കാരണം നമ്മളെ വീട്ടില് കിണറില്ല
ത്തുന്നാണ്
അല്ല പാടത്ത് കെണറ് കുത്തിട്ട് അയിന്നാണ് മോട്ടറ് വച്ചത് അപ്പൊ അവിടുന്ന് നാന്നൂറ് മീറ്റർ അപ്പുർത്ത്ന്ന് ഞ്ഞിപ്പോ മോ മോട്ടർ ഇട്ടാലും അവിടെന്ന്ങ്ങട്ട് എത്തി കിട്ടണങ്കി അഞ്ച് പ അ ഞ്ച് മിനി ഏഴ് മിനിറ്റ് ആവും ഹും പെട്ടെന്ന് ഞാനൊന്നും ചെയ്തില്ല മോട്ടറ് വേഗ ഇട്ട് വെക്കല രാ വിലെ ക്ഷെ മിനിയാന് ഇട്ടതേനിം മോട്ടറ് രണ്ടായിരം ലിറ്റർ വെള്ളാണ് പക്ഷേ മക്കളൊക്കെ ഇങ്ങനെ ഓല് ഇങ്ങനെ കളിക്കല്ലേ കുളിക്കലും ഓല് ഷവറിന്റെ ചോട്ടിലിരുന്ന് കളി കളിക്കലൊക്കെ പാടായ്ട്ടെ ഞ കണ്ടില്ല ഇൻ്റെ ഉമ്മച്ചി നല്ല വെള്ളം മാണം
ആഹ് ആ മെഷീ വാഷിങ്മെഷിന് നല്ലോം വെള്ളം വേണല്ലോലേ എത്ര മക്കളുണ്ട് എത്ര മക്കളുണ്ട്
മൂന്നാള് സ്കൂൾ ഒ പോണോരുണ്ട് പത്തില്ണ്ട് എട്ടില്ണ്ട് ഒ രണ്ടിലുണ്ട് രാവിലെ ജഗ പൊകേണ്
ആഹ് വടെം അങ്ങനെത്തന്നെ ഒരാള് ഇപ്പ ന്റെ മോള് ഇപ്പ പ്ലസ് ടു കഴിഞ്ഞ്
ല്ലേ
ആ മോള് പ്ലസ് ടു കഴിഞ്ഞു മോന് ഒരു ചെറുത അംഗനവാടിയില് ഒക്കെ പോണ്
അങ്ങനെക്കെയാണ് അംഗലവാടിയില് പോവോ
ആ പോവും അയ്ന് കൊയപ്പൊന്നുല്ല മടി
ഇപ്രാവശ്യം തോടങ്ങിയതായിരിക്കൂലേ
ആഹ് ഇപ്പ ഈ നവംബറില് ആക്കിയതാണ്
കുട്ടിയല്ലേ
ആഹ് ആ മൂന്നേ മൂന്നേ മുക്കാലായി തുടങ്ങി പിന്നെ മടിയൊന്നുല്ല രാവിലെ എണീക്കുമ്പോ കുറച്ചുനേരം അങ്കനവാടിക്ക് പോവുലായിരുന്നു പിന്നെ ഞാൻ ബൈക്ക് കൊണ്ടു അല്ല ഞാൻ തന്നെ ഏ ആഹ് കൊറേ നോക്കിയ കാണുകയും ചെയ്യും എന്നാലും- ആ അടുത്തന്നെയാണ് നോക്കിയാൽ കാണും പക്ഷെ കൊറച്ച് എന്നാലും ഒന്ന് നടക്കണം പോണം തോട് ഈ ഒരു പാടവും തോടൊക്കെ ഉണ്ട തോട് വരുമ്പതോടെ അങ്ങനെ പോകണം അതാണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞക്കുമ്പോ പേടിയാണയിന്
ആഹ് അങ്ങനത്തെ സമയത്തൊന്നും പറഞ്ഞേക്കന്നെ ചെയ്യന്നം അംഗനവാടി ആകുമ്പോ നമ്മള് കൂടെണ്ടാവൂല്ലല്ലേ
ആ ആ അംഗനവാടിക്ക് ആകുമ്പോ സ്കൂൾക്ക് ആകുമ്പോൾ വണ്ടി കേറ്റി കൊടുക്കാനൊക്കെ പോണം റോഡുംമേക്ക് ആഹ് അങ്ങനെയാണ് തോട്ടുമക്കൻ പോണം അത് ഈ തോട്ട് തോടിന്റെ വക്കത്ത് കൂടെ തന്നെ പോണം കാല് തെറ്റിയ തോട്ടക്കും പോകും
വീട്ട്ക്ക് റോഡില്ല
റോഡ്ണ്ട് അത് വേറെ വഴിയികൂട്യയാണ് അവ്ട്ന്നാണ്ട് കൊറെ പോരണം റോട്ട്മ്മക്
ആഹ് അങ്ങനൊക്കെണ്ടാവൂലേ ആ ഒരു ബുദ്ധിമുട്ടന്ന്യാണ് ക്ഷെ എന്തെങ്കിലൊരു മാർഗം കണ്ട് പിടിക്കണല്ലോ വീട്ടി എത്ത്ണ രീതിയിലുള്ള
ആഹ് കാണണം നമ്മളവ്ടെ പോ വെളണ്ണം കൂടുതലാവ്മ്പോ മ്മളവ്ടെ പോയി നിക്കണം
പക്ഷെ നല്ല വെള്ളൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ പോവാനും കയ്യല് ണ്ടാവുല
ഇല്ല ഇല്ല പോവാൻ കയൂല
വെള്ളപ്പൊക്കത്തിന് വെള്ളം കേറിട്ടുണ്ടായ്നോ
ഏഹ് ങ്ങനൊന്നും കേറിട്ടില്ല അമ്മഇപാട്ത്ത്ങ്ങനെ തോട്ടിന്ന് വെള്ളം കേറിന്ന് പോരാന്നല്ലാതെ വര അന്ന് ആ നല്ല പ്രളയിച്ചന്ന് നല്ല വെള്ളം വന്നീനു ആഹ് ഭയങ്കര വെള്ളെ വീട്ടിന്റെ മുറ്റത്കൊക്കെ കേ
വീട്ട് കേറിട്ട ആ അത്രക്ക് താല്ലേ ന്ന തോടൊക്കെ ണ്ടായിട്ട്ണ്ടെങ്കി പെട്ടെന്ന് വെള്ളം കേറും പാടം തൊടൊക്ക ആയിട്ടുണ്ടെങ്കിലേ
തൂട് ആ ആഹ പ്രളയത്തിലൊക്കെ വെള്ളം വന്ന്പോ മുറ്റത്തക്കൊക്കെ കയറി പക്ഷെ കൊല്ല ചണ്ടിന്റെ അങ്ങനെ ഒപ്പത്തിന ഒപ്പത്തിും പിന്നെ അ രണ്ടു ദിവസം അങ്ങനെ നിന്ന പിന്നെ അതന്ന് പോയി പ്രണയത്തി ഉ ഇപ്പൊ പിന്നെ അത്രയ്ക്ക് വെള്ള ഇില്ല
ഇപ്രാവശ്യംന്ന എനിക്ക് തോന്നും മഴ വല്ലാതെ ഉണ്ടാവും ഞാൻ അറിയില്ലെട്ടോ അടുത്ത മാസം എങ്ങനെയാണ് അറിൂല ഇപ്പൊ ജൂണ് ഈ മാസം ഏകദേശം ആയില്ല പകുതിയോളായില്ലേ
ആഹ അതല്ല പിന്നെ അടുത്തഞ്ഞ് ജൂലൈലൊക്കെ എന്താന്ന് അറിയില്ല
എന്താ അറിയല ചിലപ്പോ നന്നായിട്ട് പെയ ഇത്ത കേട്ടോ ഏലൈക്കാര
ഉം എന്തന്താ രാത്രിക
രാത്രികൊക്കെ ഉച്ചക്ക് ചിക്കൻ കറി ചോറും ഉപ്പേരികളൊക്കെ കഴന അപ്പൊ ഞാന് വൈകുന്നേരത്തെ അത് തേങ്ങ വറത്തരച്ച് കറിയക്കിട്ടേ പൊറാട്ട കൊണ്ടുവരിച്ച് കാക്കാനോൂടെ അപ്പൊ പിന്നെ പൊറോട്ടേക്കും ൊക്ക ഇഷ്ടണ ചിക്കൻ കറി കട്ടീ താങ്ങങ് മാറ ത്ത കരച്ചക ചപ്പാത്തിയോ പൊറോട്ട എന്തെങ്കിലുമൊക്കെ കൊണ്ട വരിച്ചിട്ടുണ്ടെങ്കിൽ മക്കള് പിന്നെ അത് കഴിച്ചു ചോറ അധികമാണ് രാത്രി കഴിക്കില്ല
ആഹ പോരാത്ത ഗല്ല
പഴം പിീഞ്ഞതോ ആ പഴം പിീഞ്ഞതോ അങ്ങനെയൊക്കെ കഴിക്കും
ഓ ഉച്ചക്ക് മാത്രോ
ചോറ് ഞാ ഇൻക്ക് ചോറ് കിട്ടണട്ടോ രാത്രിയയിട്ട്ണ്ടെങ്കില് ഒരു കൊർച്ച് ചോറ്ന്നെങ്കിലും ഇൻക്ക് കഴിക് ക്കണം
അല്ലല് പർത്തിേട്ടാ അല്ലേ ഉ ആ പറഞ്ഞാല ഇവി ടെ വഴക്കറ
ഇറങ്ങാ ന ഇട ഇങ്ങക്ക് അങ്ങനെയാണോ
ആഹ് ഞാൻപ്പ നിന ക്ക് എന്ണ്ട ആ ചോറിന്റെ ലേഏതേനും കിട്ടണം കടിയ കട
ഉപ്പേരികളൊക്കെ ആ നമ്മളെന്തെങ്കിലും വഴിതനങ്ങ ഉപ്പേരി പയർപ്പേരിയൊക്കെ ആയാൽ അത് സ്വന്തം മതി
ആഹ് അതന്നെ ഉപ്പേരില്ല തേങ്ങ ഒന്നും ഇടാതെ ഉപ്പേരി പയറുല്ലൊ ക്കെണ്ട ചെറിയ ഒരു തേങ്ങ അത്‌ ജെ -
ഏ തേങ്ങ ഇടാതെ ഇണ്ടാക്കി എട് ക്കണം പയർണ്ടാക്കുമ്പോ നമ്മള് വെള്ളത്തിൽ വേവി പച്ചമുളകും ഉപ്പുട്ട് വെള്ളത്തില് കൊറച്ച് വെള്ളത്തിലൊന്ന് വേവി എടുത്തിട്ട് പിന്നെ നമ്മളത് തൂമിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉള്ളിയൊക്കെ ഇട്ടിട്ട് കറിവേപ്പിന്റയില ഒക്കെ ഇട്ടിട്ട്
ആ നല്ല രസാണ് അങ്ങൻ തന്നെ ഇവടെ ഇമ്മ എന്ത്‌ വ പയറ് തൂമിച്ചങ്ങാണ്ട് വെക്കാൻ പറയും
ഞങ്ങളവിടെക്കെ ഞാനൊക്കെ ചെറിയ കുട്ടി- കല്യാണം കഴിച്ചു പോരുന്ന- സമയം വരെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞമ്മളെ നാടമ്പയറുണ്ടല്ലോ ഇതുപോലെ മഴന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാരും ഓരോ അയൽ വീട്ടിപലേ ണ്ടാവുംട്ടോ എല്ലാരും കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങും ഉം ആ നമ്മളെ തൊടോന്നല്ലേക്കാരം എല്ല വേറെ ആളെ തൊടേക്കാരം ഈ ഭാഗം ഞങ്ങക്ക് ആ ഭാഗം ഞങ്ങക്ക് ഈ ഭാഗം ഞങ്ങക്ക് എന്നൊക്കെ പർഞ്ഞിട്ട് തേ അങ്ങനെ പയറിന്റെ പയറ് കുയ്ച്ചിട്ട്ന് ഞങ്ങളെ പുല്ല് പർച്ച് കൊട് ക്കാരും ഏ എല്ല കൊൽ കൊത്താസ് സ്കൂലയ്വുള്ള ദിവസം കൊത്താനൊക്കെ ഇണ്ടാവും നല്ല രസ് അതങ്ങനെ ഉണ്ടായി വരുമ്പോ അയ്മെന്ന് എല പർച്ചിട്ട് ഉപ്പേരി ഇണ്ടാക്കി എട്ക്കും പിന്നെ ആ കായി ഇണ്ടാവുമ്പോ എന്ത പയർ ആ പയറൊക്കെ എന്ത് രസാണ് തിന്നാന് പയറിന്റെ കുരു മാത്രം ഉപ്പേരി ഇണ്ടാക്കി ഓ പിന്നെ എല പിഴങ്ങിയാണ്ട് ഉപ്പേരുണ്ടാക്കി എടുക്കു അങ്ങനെക്കെ ചെയ്യല്ലോ
ആ ആ ആ ഉപ്പേരി ഉണ്ടാക്കലുണ്ട് ഇങ്ങള് ഏങ്ങ്നെ പയറിന്റെ എല തെള തെളപ്പിച്ചൂറ്റിക്കാണ്ട് ഉണ്ടക്ക
ആ പയറിന്റല താപ്പി ക്ക ആദ്യം വേ വെള്ളത്തിലിട്ട് തെളപ്പിച്ച് ഊറ്റീട്ട് നല്ലോം പിഴിഞ്ഞ്ട്ത്ത് ട്ട് പിന്നെ തേങ്ങിം ചെറിയള്ളീം ല്ലിം നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് കടകും ഉ കറിവേപ്പി ക്കെട്ട് വറവട്ട് എടുത്തിട്ട് എന്ത് രസാന്നറിയ ഭയങ്ക ടേസ്റ്റാ
ആ ഇവിടെ ഞങ്ങൾ തിളപ്പിച്ചുിട്ടിയാണ്ട് പക്ഷ ആ ഇല്ല വീണു പിന്നെ എന്തിന അതുണ്ടാക്കിയെ
ണ്ട അറിയില്ല അങ്ങനെ ഇണ്ടാകിടക്കേണതു എന്താ അറിയില്ല
ഉ ഇവിടെ പച്ചളും തേങ്ങയും ചതച്ച് കട് വറക്കൊന്നുമല്ല അതന്നെ നല്ലോണം കുഴ
ആഹ് അങ്ങനെ വെളിച്ചണ്ണ ഒഴിച്ചു വെക്കാണെങ്കിലും നല്ല രസമാണ് അങ്ങനെക്കെ എടുത്ത് തേങ്ങക്കെട്ടിട്ട് വെളിച്ചെണ്ണ ഒക്കെ ആക്കിട്ടുണ്ടെങ്കിൽ നല്ല രസം
ആണ്ട്ണ്ട് അവിടെ ഇണ്ടാക്കലുണ്ട്
ഞാ പറയാ ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പം ആർക്കും സ്ഥലലൂല്ല അതൊന്നും ഉണ്ടാക്കിയ എടുക്കാനുള്ള സ്ഥല്
ആഹ് ഇവടെ ഇവടെ ഇപ്പളുണ്ടങ്ങനെ
തലേ കൊല്ലത്തെ പയറിന്റെ വിത്ത് പിറ്റത്തെ കൊല്ലത്കിടുത്ത എല്ലാരും സൊറ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കല പക്ഷെ അതിങ്ങനെ മുള ച് വരുമ്പോ ആ പൂവുടുമ്പളും അതുണ്ടായി വരുമ്പോക്കെ നമുക്ക് നല്ല സന്തോഷം കാണുമ്പോ തന്നെ വൈകുന്നേരമായിട്ട്ന്റെ പറച്ചാനും ഇറങ്ങും അത ത്ര കാലം പറിക്കാണ്ടാവും ഒരുപാട് കാലം പറിക്കാണ്ടാവും പിന്നെ പയറിന്റെ മണി ഉണ്ടാവൂല്ലോ ഉണങ്ങിയതൊക്കെ പിന്നെ നമ്മ ശർക്കരയും തേങ്ങ ട്ട് ങ്ങനെ കഴിക്കും നല്ല രസൈനന്നൊക്കെ മെയിൻ ചോറൊക്കെ എപ്പളും കൂട്ടാന് അത് തന്നെയയിരിക്കും ആരഞ് വിര്ന്നാര് വന്നാലും ഒക്ക അതെ എല്ലാ വിര്ന്നാര് വന്നാ വേഗം ഓടല് നമ്മളത് പറിക്കാനെകാരം
ആ എന്നാ അയ്ക്കോട്ടെട്ടോ ശരി ഓക്കെ എന്നാ എന്നാ ശരി പിന്നെ വിളി